ആഹ് കേൾക്കാം എന്തുണ്ട് വിശേഷം?
എന്താ നല്ല വിശേഷം. കൊ സുഖാണ് മഴ ഒണ്ടിന്ന്?
ഓ ഇന്നന്ന് കാലത്ത് തൊട്ടേ നല്ല മഴ തന്നെയാണ്. രണ്ടീസായിട്ട് വെയിലായിരുന്നു. ഇന്ന് കുട്ടികളൊക്കെ കൂൾക്ക് പോകുമ്പഴേ കൊ ടെം പിടിച്ചിട്ട് വാപോയിങ്ങാണ്ടയ്രുന്നു.
ആഹ് എന്നപ്പളൊന്നുമില്ല ഇപ്പ നല്ല മഴയുണ്ട്ന്നവിടെ അപ്പളൊക്കെ ഇങ്ങനെ ആവല ചെറുതായി മൂടികൊണ്ടേയ്നു ഇപ്പൊ നല്ല മഴണ്ട് പെയ്യ്ണ്ട്.
ആഹ് ഇപ്പൊ മഴഴൊന്ന് നിന്നു. ഇപ്പം മഴയ്ടെ എലത്തുള്ളികള്മന്ന്ങ്ങനെ വെ മഴത്തുള്ളി ഇങ്ങനെ ചാടുന്ന ഒരവസ്ഥേല ഇപ്പ നി ക്കുന്നെ
ഏഹ് ഇതുവരെ ഇന്ന് ഇവിടെ പെയ്തിട്ടുണ്ടായില്ല. ഇപ്പളാ പെയ്യൽ തൊടങ്ങിയത്. ആഹ് സ്കൂട്ടിയാള് സ്‌ക്കൂൾക്കോകുമ്പളൊന്നും കൊഴപ്പണ്ടായില്ല.
ആഹ് സ്കൂള്ക്ക് പോണ ടൈമില് മഴ പെയ്താ ഭയങ്കര പ്രയാസാ വണ്ടീ കേറാനും അവരിതാക്കാനും ആഹ് വെച്ച്ഞ്ഞാറന്നുറങ്ങുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടയ്ക്കാരം. ഉം നല്ല മഴ പെയ്ത് കണ്ടപ്പോ മോളെന്താ ചോയി ക്ലാരിയോ സ്കൂൾന് അവധി കൊടുത്തിട്ടുണ്ടോന്ന്
അതാണ് കു
ആഹ് ഏ ആഹ് അതിന് മാത്രം മഴ പെയ്തിട്ടില്ല ഇപ്പ്രാവിശ്യം കാലവർഷം നല്ലെങ്കി ട്ടീട്ടില്ല
ഇല്ലല്ല
ഇപ്പൊ മഴയില്ലാത്ത ടൈമിലെന്നേണെങ്കിലും വെയില് വരാണെങ്കി ഇണ്ടല്ലോ ഭയങ്കര ചൂ
നല്ല ചൂടാണ് വെയില് മറ്റേത് ഇണ്ടമ്മ ചൂ മഴക്കാലത്ത് പി ചൂടുണ്ടെങ്കിലും എ വെയിലുണ്ടെങ്കി ചൂട്ണ്ടാവലില്ല.
ആഹ് ഇത് നമ്മള് വെയില് തെറിച്ചാ ഭയങ്കര ചൂ ടാണ് ഫാനൊക്കെ ഇട്ട്ട്ടെന്നെ വാണെ നമ്മൾ ഉള്ളിലിരിക്കാണെങ്കി പോലും.
അതെ അല്ലാതെ സഹിക്കാൻ പറ്റ റ്റ്ണില്ല അല്ല മ മഴൻ്റെ മെയ് മാസത്തെ വെയ് ചൂട് പോലെയാണ്. നിൻ്റെ ഫുഡ്ഡൊക്ക ആയോ
ഫുഡ് കാലത്തെ ഫുഡ് മാത്രം കഴിഞ്ഞെയുള്ളൂ. ഉച്ചക്കത്തതൊക്ക്ങ്ങനെ പതിയെ ആയി തൊടങ്ങുന്നു
ഏഹ് എന്തണ്ടാക്കണേ
കൈപ്പ കുപ്പേരിയും പടരങ്ങ കറിയാണ് വെ സഘരിക്കുന്നു
ആഹ് ആഹ് മീൻ കിട്ടീട്ടുണ്ടാവല്ലേ കരണേ
മീൻ ഈ ആഴ്ച വാങ്ങീട്ടില്ല പൊതുവെ ട്രോളിങ്ങ് ആയത് കൊണ്ട് വരവൊക്കെ കുറവാ
ആ
അതിലേ എല്ലാ ദിവസവും വരുവോ
ഇതിലിപ്പോ ഇന്ന് ആ ആള ഒക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഇന്നലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോ
ആഹ് പ്പൊ റെയ്റ്റും കാര്യങ്ങളൊക്കെ ഒര്ങ്ങിക്ക്ണൊ?
റൈറ്റ് ന്ന് മത്തിക്ക് മത്തി വന്നിട്ടില്ലാ. ചെറിയ കുഞ്ഞഞ് വെത്തള്ണ്ടല്ലൊ വെ വ.... ത്തള് അത് നത്തോലി അത്ണ്ട്. ആഹ് അത് നൂറ്റി ഇരുപത്. പിന്നെ അയ്ലണ്ട് ഇരുന്നൂറ്.
ആഹ്
അയ്ലക്കൊക്കെ.
ആഹ് ആഹ് അയ് ശരി. മ.... ത്തിക്കും, അയ്‌ലക്കും പൊതുവേ ഇപ്പൊ ഈടായിട്ട് ന നല്ല വെലേന്നാണലെ.
അതാണ്. മത്തിക്കല്ലെ വെലേണ്. പിന്നെ പൊതുവെ ഈ വേ.... മീൻല്ലെങ്കി കൂട്ടാനുംല്ല.
ഉം. പണ്ടൊക്കെ സാധാരണക്കാര് എപ്പോഴും വാങ്ങീന്ന മീനായിര്ന്നു മ... ത്തി. വെല കൂടിയക്കുമ്പൊ മത്തിയാ കിട്ടാനില്ലാണ്ടായി. ആഹ് ഇപ്പളാണ് മത്തീടെ വെല മൻസ്സിലായത് ശരിക്കും.
രണ്ടൂസം മുമ്പ് ന്നാ ഇതിലെ വന്ന്ണ്ട് ട്ടൊ മത്തി. നല്ല വെല്ല്യ മ... ത്തി. പഞ്ഞിള്ളെ നല്ല വെല്ല്യെ വെല്ല്യെ മത്തിയാളാമ്പം ആ മത്തിന്റെ പോലെ നല്ല വെൽപ്പം ണ്ടായിര്ന്നു.
ആ മത്തിക്ക് വെ ഒര് വേറെ ടേസ്റ്റാ ണല്ലെ മറ്റേ മത്തിനേക്കാളും നല്ല ടേസ്റ്റാണത്. ഉം
ടേസ്റ്റാണ്. അത് ഒ ഒ ഒന്ന്ട് ക്കാന് ണ്ടാവും ന്നാലും നല്ല ടേസ്റ്റാണത്.
ആഹ് നല്ല കയമ്പ് ല്ങ്ങനെ കിട്ടും ചെയ്യും. നല്ല ടേസ്.... റ്റു ആണ്. ഉം ഒരാഴ്ച്ചും കൂടെ കഴിഞ്ഞ് ട്രോളിങ്ങൊക്കെ കഴിയുവല്ലൊ അല്ലെ?
ആഹ് അതാണ്. അപ്പ കിട്ടുവായിരിക്കും.
ഉം
അപ്പൊ മീനില്ലെങ്കി കൂട്ടാനുല്ല. ഫുഡ് പ്പൊ ചോറ് ഊറ്റ്യോണ്ടിരിക്കാണ്.
ആഹ്
ഇത് കറിയായി. ചക്കക്കുരും, കുമ്പളങ്ങിം കറിണ്ട്. പയറു... പ്പേരിണ്ട്, മീന് പൊര്ച്ചും ചെയ്ത് ക്ക്ണ്.
പച്ചക്കറിയൊക്കെ അവ്ട്ന്ന് പൊർത്ത്ന്ന വാങ്ങിട്ടന്നാണൊ അതെ വീട്ട്‌ല്ണ്ടാ
ആഹ് ആഹ് അതെ.
ആഹ്. വണ്ടിക്കാര് വരൊ അതൊ കടേ പോണൊ?
ആഹ് അത് ആഹ് ചെൽ വരും. അതില്ലെങ്കി കടേ തന്നെ.
ഉം. കടകളൊക്കെ അട്ത്ത് പൊയി വിട്ട് ണ്ടൊ?
ആഹ് ഇവടെ അട്ത്താ കൊ മ്മളെ അട്ത്ത്ല്ല കൊച്ചൊന്ന് മണ്ട്യാ ണ്ട് പോണം. ഒരു കിലോമീറ്ററ്
ആഹ് ആഹ്
ഓഹ് നല്ല കാറ്റുണ്ട്. ന്നാ വടൊന്ന് ത് വരേ ണ്ടായിരുന്നില്ല അതാ. അതാണ് കാ...
ഉം ഇവടെ ഇങ്ങനൊക്കെ പെട്ടെന്ന് ആഹ്. ഇവടെ ഇങ്ങനൊക്കെ കമ്പിയുടേക്കെ മോളിൽ കൂടെക്കെ റബ്ബറാളാണ് കൂട്തലായിട്ടും പോണന്നത്. അ... അപ്പൊ നല്ലൊരു കാറ്റടിച്ചാ അയ് ലേക്കാ ഏഹ് ആഹ് പെട്ടെന്നവ്ടെ കാറ്റ് കാറ്റ് കാർൻ്റ് പോവും.
ആഹ് അങ്ങനെ ആവ്മ്പളാണ് ബുദ്ധിമുട്ട്.
ഉം പ്പൊ കാറ്റ് വര്മ്പൊ പേടിയാണ്. ഒന്ന്ങ്കി മരങ്ങള് കൊയങ്ങി ചാടി ട്ടണ്ടാവും. അല്ലെങ്കി മ...
ആഹ് അങ്ങനെയാവ്മ്പം അമ്മക്ക് ഹ് ഹ് രാ ഓർങ്ങുമ്പൊളെക്കെ ങ്ങനെ ബുദ്ധിമുട്ട് വെരേക്കാരം. അമ്മള് ഓർങ്ങുമ്പൊ അമ്ക്ക് പേടിയാക്കാരം അഥവാ മഴ പൊട്ടിച്ചാടോ ന്ന്ല്ല ഒരു പേടിയാക്കാരം
പേടിയാണ്. ഇവിടെങ്ങനെയാണെങ്കില് തെങ്ങുകളും റബ്ബറും ക്കായിട്ട് കാട്പടിച്ച ഒരു ഏരിയേണ് ഉം പിന്നെ വെറുതേ ഒഴിഞ്ഞ് കെടക്കണതൊടി അതില് പന്നികളായിട്ടും നായ്ക്കളായിട്ടും കുർക്കന്മാരായിട്ടും എല്ലാരും അവർക്ക് താമസി
ഒയിവില്ല എന്തേക്കിലായിറ്റുണ്ട്
ആഹ് എല്ലാരും ഉണ്ട് ഇവിടൊക്കെ
ആഹ്
പിന്നെ മയില്കൾ ഇറങ്ങി വരും നല്ല കോഴികളെ മാതിരി നമ്മുടെ മുറ്റത്ത്
ആഹ് ആഹ് അത് പെൺമയിലാള്
ആഹ് പെണ്മയിലാളാ കൂടുതൽ കാണാറ് ആഹ് അവര് നമ്മള് പച്ചക്കറി എന്തേലും ഉണ്ടാക്കിയാല് അയ്ന്റെ എല കൊത്തി തിന്ന്ട്ടും പച്ചമുളക്
ഇങ്ങന ആയിക്കഴിഞ്ഞാല്
നമ്മളിങ്ങനെ വീട്ടില് ഇണ്ടാവുമ്പോ വരുമ്പോ ഒച്ചിം ബഹളാവുമ്പോ അത്ര ഉണ്ടാവില്ല നമ്മള് പൊർ ത്ത് പോവേ അങ്ങനൊക്കെ ചെയ്യുമ്പോ സൗണ്ട് ഒന്നും ഇല്ലാണ്ടാവുമ്പളാണ് ഓല് അധികം കറങ്ങി വര
ആഹ് മറ്റേത് നമ്മ നമ്മളെന്തേലൊക്കെ കൃഷിയാളൊക്കെ ഉണ്ടാക്കുമ്പളാണ് ഈറ്റങ്ങൾ വന്ന് കട്ക്കുമ്പളാണ് ഞമക്ക് ബുദ്ധിമുട്ട് വര ആ
ഇപ്പൊ പൊതുവേ ആ ഇപ്പൊ പൊതുവെ മഴ പെയ്തിട്ട് തൊടിയ ക്കെ പൊന്ത പിടിച്ച് കടക്കാണേനും പ്പ അവർക്ക് പെട്ടെന്ന് വരാനും വെയ്ക്കും മറ്റേത് നമ്മള് വേനൽ കാനത്തൊക്കെ അത്ര പൊന്ത എന്തോന്നും ഉണ്ടാവില്ലല്ലോ
ഇല്ലല്ല ആഹ്
ഇന്നലെ ഇതുപോലെ ഉണ്ടാർന്നു ഒരു കൂട്ടം കൊരങ്ങന്മാര് ഇറങ്ങി വന്നേന്ന് ഞാന് പഴുക്കാനൊക്കെ ചക്ക ഇവടെ പർച്ച് വെച്ചീന്നു അതൊക്കെ അവര് ശരിയാക്കി ആ ഇന്നലതുപോലെ കല്യാണ ത്തിന് പോയതായിരുന്നു ഉച്ച വരെ ആ ടൈം കൊണ്ട് അവരിവിടെ വന്നിട്ടൊക്കെ
ഉം അങ്ങനെ ആവുമ്പളാണ് ബുദ്ധിമുട്ട് നമ്മള് എന്തേലും ഒക്കെ പൊർത്താനും ഒന്നും വെച്ച് പോവാനും പറ്റൂല്ല അങ്ങനൊവുമ്പോ
ആഹ് ആഹ്
മ്മള് പൊർത്ത് വെക്ക്മ്പളാണല്ലൊ പതൊക്കൊക്കെ കൊണ്ടോ കോല്ല്
ആ അതാണ് പ രണ്ടു ദിവസം മുന്നട്ട് ശരി പഴുത്തിര്ണ്ട്ക്ണ് അപ്പൊ അവർക്ക് വേഗം പറിക്കാനും അവര്ക്ക് എളുപ്പായിരിക്കും പിന്നെ അത അങ്ങനെ കൊണ്ടോയി കളഞ്ഞ്
ഏഹ് പിന്നെ നമ്മ ഓല് കഴിച്ചാതെ നമ്മക്ക് കഴിച്ചാനും പറ്റ
കഴിക്കാനും പറ്റൂലല്ലേ ആഹ് പണ്ടൊക്കെ നമ്മള് മാന് പണ്ടൊ ക്കെ നമ്മള് മാങ്ങ വീണാലും ഒരു സൈഡ് കേട മറുഭാഗം നമ്മളെടുത്ത് കഴിച്ചേരുന്ന
പിന്നെന്താ ഇപ്പൊ അതൊന്നും പറ്റൂല ഇപ്പൊ വവ്വാര് കഴി ച്ചതാണെങ്കിലും ഓരോ നിപ്പ അവ ഒക്കെ അല്ലേ ഓരോ അസുഖങ്ങൾ വരല്ലേ
ആഹ് നമ്മള് കഴിച്ച് കഴിഞ്ഞാ പിന്നെ അസുഖം വന്നിട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യംല്ലല്ലോ
അതാണേ
ഇവിടെ ണ്ട്. വവ്വാല ക്കെ വര്ലുണ്ട്. എങ്ങനാ അറിയാ വെച്ചാൽ അടക്കാ പഴൊക്കെ രാത്രിയില് കാണാം. കടിച്ചിട്ട് രാവിലെയക്കെ ക്കെ ഇങ്ങനെ മരത്തിന്റെ ചുവട്ടില് ഇങ്ങനെ കേൾ ചാടി കിടക്കുന്നത്. അപ്പോഴാണ് അവര് രാ ത്രീലൊക്കെ വവ്വാല് വരുന്ന സാന്നിധ്യ ണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റോ.
ആഹ് ങ്ങനൊക്കെ ആകുമ്പോ കുട്യാള് കഴിക്ക്ണെ ശ്രദ്ധിച്ചൊണ്ടു. പേടിയാണ്.
അവര്ക് പറഞ്ഞ് കൊടുക്കും. ഞമ്മള് ഇങ്ങനെ ചുരുത്തിരുതാ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ
ആഹ് കാരണം ഓല് ന്ന ചെപ്പോ നല്ല ടേസ്റ്റില്ല അടക്കാപഴൊക്കെ ആണെങ്കിലെ. മക്കളൊക്കെ വേഗം താക്കുവേ
ആഹ്. അതാ ഉള്ളില് റോസ് കളറ്ള്ള അങ്ങനത്തൊക്കെ വര ആഹ്
അഹ് കാണാതന്നെ വേറെ രസാണല്ലോ. ഉം ഉം
ക്ഷെ നല്ല നമ്മള് പൊറത്ത്ന്ന് വാങ്ങണ അത്ര വലുതായിട്ട് കിട്ടൊന്നില്ല.
ആഹ് അന്നാലും പശേ പുറത്തുന്ന് വാങ്ങുന്ന വല്ല വലിപ്പം ണ്ടെങ്കിലും അത് വല്യ മധുരണ്ടാവൂല്ലല്ലോ?
ആഹ് അതൊരു ചളി ചളിയേന
ച ആഹ് അതാണ്. നമ്മളെ അതിന് മധുരത്തിനല്ലേ നമ്മള്. ഇവിടെ വീട്ടില് ണ്ടാക്കണതന്നെയാണ്. പൊതുവേ വലിയ വലിപ്പല്ലാത്തതാവുണതാണ് മതിരള്ളത്. ഉം
ഇന്നത്തെ മഴ കണ്ടിട്ട് വൈകുന്നേരം വരെ ക്കെ ണ്ട്ന്ന് തോന്നുന്നു.
താണ്. ഇന്നത്തെ മഴ അങ്ങനെയാണ്. അല്ലെങ്കി മഴ ഇല്ലന്നെ.
ആഹ് ഈ മഴ നിന്ന് പെയ്യുമ്പോ ള്ള ബുദ്ധിമുട്ട് ന്താ വെച്ചാല് ഈ ഡ്രസ്സ് ന്നും ഒണങ്ങി കി
ഒണങ്ങി കിട്ടൂല. അതാണ്ള്ള ബുദ്ധിമുട്ട്.
എത്ര. എനിക്കൊ ക്കെ ണെങ്കി ആ ചൂടോട് കൂടി ഉണക്കി എടു
ഒണക്കി മടക്കിടുത്തക്കണം. എന്നാ പിന്നെ ആഹ് അത് ന്നാലെ വൃത്തിം കിട്ടൊള്ളൂ. അല്ലെങ്കി ഒരു തണുത്ത് തണുപ്പായിരിക്കുല്ലോ.
ആഹ് ആഹ്
ഞങ്ങളെ പുതിയ ഡ്രസ്സുകളൊക്കെണ്ടെങ്കി ആ വെയിലില്ലാതെ ഉണക്കാനും തിരിമ്പിടാനൊന്നും തന്നെ നോക്കണ്ട. ങ്ങ്ഏ പെട്ടെന്ന്. കേടരും ചെയ്യും. പിന്നെ അതൊന്നും നമ്മള് പാർട്ടി വയറളൊന്നും പിന്നെ എപ്പോളും ഉപയോഗിക്കൂലല്ലോ.
ആഹ്
അതൊക്കെ പിന്നെ നമ്മളീ നല്ല വെയില്ണ്ടാവുമ്പളൊക്കെ തിരുമ്പാനും പറ്റുള്ളു.
ആഹ്. പിന്നെ ഡ്രസ്സുകൾ വെളുത്ത ഡ്രെസ്സുകളൊക്കെ പെട്ടെന്ന് ക്കരുമ്പന ക്കും ഡ്രസ്സുകള് ചീത്താ വരാനൊക്കെ സാധ്യത പെട്ട ങ്ങട്ട്
അതാണെ നിസ്ക്കാര കുപ്പായൊക്കെ ആണങ്കി പെട്ടെന്ന് തായി വരും.
ഉം പിന്നെ ഈ മെഷീനിലെ ഡ്രയറിലുടുന്നോണ്ട് കൊറച്ചൊരു ആശ്വാസം.
ആഹ് ന്നാലും.
എന്നാലും ആഹ് ഈ ജീൻസ് പോലത്തൊക്കെ ആഹ് ജീൻസ് പോൽത്തെ ത്തതാണ്ട്ട്ട് ഉണങ്ങി കിട്ടാൻ പ്രയാസൈ. ഇപ്പത്തെ മക്കളാണെങ്കിലൊ സാധാരണ പേൻ്റൊന്നും ഇടൂല്യ. ഒ
അതാണ് ഒക്കെ ജീൻസല്ലേ പറ്റുള്ളു. യൂണിഫോമിന്റെ പാൻ്റൊക്കെണെങ്കിലും പിന്നെ അത് ആഹ് ഒക്കെ അരവണ്ണം ഒണങ്ങി കിട്ടാനാണ് പണി.
ഞാന് യൂണിഫോമൊക്കെ സ്കൂള്ട്ട് വന്നയ്ക്കനെ കഴുകിടും. ന്നാലെ അഹ് പോകുമ്പോത്തിന് ഒണങ്ങി കിട്ടൊള്ളെയ്.
ഒണങ്ങി കിട്ടൊള്ളൂ. പിന്നെ ഓഹ് മക്കളല്ലേ ഇട്ണത്. ഓല് ഇങ്ങട്ട് വരുമ്പോത്തിന് അതില് കളറന്നെ വെ ഇബടെ യൂണിഫോമിന്റെ കളറ് ലൈറ്റ് റോസ് ആണ്. അത് വരുമ്പോ തന്നെ ആഹ് ആഹ്, അത് ആകെ ഇങ്ങട്ട് ചളി പിടിച്ചിട്ടുണ്ടാവും. ആഹ്, നല്ലോം കാണും ചെയ്യും അപ്പൊ പെ ഞാൻ പെ ട്ടെന്ന് അപ്പതന്നെതാക്കിടും അല്ലെങ്കിൽ ഓഹ് പിന്നെക്ക് അഹ് നമ്മളത് ബ്രഷിട്ട് ഒരച്ച് ഒരച്ച് അത്‌ നമ്മളെ പണി കഴിയും. ഉം
ഇപ്പൊ, എല്ലാട്ത്തും കൂടുതലും യൂണിഫോമുകളൊക്കെ ലൈറ്റ് ഡ്രസ്സ്
അതാണ് ഇപ്പൊ ലൈറ്റ് ആണ് ഇപ്പൊ ഡാർക്ക് വല്ലാതെ വര്ണില്ല.
ആഹ്, ഒക്കെ കോട്ടൺലെന്നെ ആണ് കൂടുതലും കാണുന്നത്.
ആഹ്. പിന്നെ ഡാർക്ക് പാന്റാളും അല്ലെങ്കിൽ ലൈ ബ്ലാക്ക് ആഹ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെയൊക്കെ ഇബടൊക്കെ ബ്ലാക്ക് ആണ് പാന്റ്.
വ്യത്യസ്ത കളറെളേരം മറ്റേതൊക്കെ കൂടുതലും ഒരേ കളറിലെന്നെ കൂടുതലും കണ്ട് കണ്ടിര്ന്ന്, ഇപ്പോളെ ഏഹ് കൊല്ലം, കൊല്ലം ചെല സ് കൂളിൽ മാറ്റ്ണ് ഉണ്ട് യൂണിഫോം
എൽ കെ ജി, യു കെ ജി ഒക്കെ ഒരേ മാതിരി ഇപ്പ അതൊക്കെ മാറിക്ക്ണല്ലോ? എൽ കെ ജിക്ക് വേറെ ഒക്കെ ഇപ്പ ട്രൗസറും കുപ്പായം പോലെ അങ്ങനെ ആയിക്ക്ണല്ലോ, ആ അതാണ്എ എൽ കെ ജി, കെ ജി സെക്ഷനിലൊക്കെ വരുന്നത്.
ആ അവരെ ഡ്രസ്സ് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാന്ന് സുഖത്തിനാന്ന് പറയ് അവര്. ഒരു വിധത്തില് അത് നല്ലത് ആണേനും.
അത് നല്ലതാണ് അങ്ങനെക്കെ ആയി കഴിഞ്ഞാല് ഇന്നാ ഓല വേറെ തിരിച്ചറിയാനും
ആഹ്, ക്ലാസ്സുകള് കൂട്ടത്ത്ന്ന് തിരിച്ചറിയാനും നല്ലതാ പറയ് അവര്. ശരിയടാ, ഇന്ന എനിക്കൊരു കോള് വര് ന്ന്ണ്ട് വിളിക്കാ.
ഓക്കെ ശരി, ശരി.